കേക്കുന്നുണ്ടാടാ
ആഹ് കേൾക്ക ഇപ് ഇപ്പൊ കേൾക്കാട്ടാ കേൾക്ക ആ ആഹ് ആഹ ആ നമുക്ക്നിപ്പോഎന്താ ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ച് സം
സംസ ആ ആ നല്ലൊരു നല്ലൊരു ടോക്ക് പ്പിക്കാനാട്ടാ
ആ ആഹ ആ അപ്പ ജീവിതശലീ രോഗങ്ങള് ഇല്ലാത്തവര്ണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലാന്നന്നെ പറയാ ഇല്ല എല്ലാ അന്നെ വളരെ കുറവ് അത്രയും ഉം. അത്രയും വർധിച്ചു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തില് പ്രഷർ ശുഗ
അതെ അതെ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചോ വയസ്സ് കഴിഞ്ഞ പിന്നെ എല്ലാർക്കും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഉള്ള പത്ത് ശതമാനം മാത്രമേ കുറവുള്ളു
കുറവുള്ളൂ ഉ അത് അത് അതെന്ന് പറഞ്ഞ കൊറച്ച് ഇൻകോന്ന്ണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ശാരീരിക അധ്വാനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണവർക്കായിരിക്കും ആ് ഈ രോഗങ്ങള് പറഞ്ഞ രോഗങ്ങളൊന്നും ഇല്ലാ
അതെ അതെ ഈ പ്രധാനമായിട്ടുംത് ഇത് വരാനുള്ള കാരണം എന്താടാ ഈ ജീവിതശൈലി രോഗങ്ങൾ
അതായത് പ്രധാനമായിട്ടും അതായത് ഇപ്പോ വ്യായാമ കുറവാണ് മെയിൻ ആയിട്ട് പ്പ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം അനങ്ങിയുള്ള ജോലിയും പിന്നെ അതുപോലെ നമ്മള് വ്യായാമൊക്കെ ചെയ്തെങ്കിൽ മാത്രേ ആ ഒരു ശരീരം ആ ഒരു എന്താ ഒരു റോസ് സന്തുലിതാവസ്ഥയിൽ പോവുള്ളൂ അല്ലന്നുണ്ടെങ്കില് ആ എന്തെങ്കിലുമൊക്കെ ഇപ്പ നമ്മള് കഴിക്കുന്ന ഫുഡ്ഡില് ചിലപ്പോ ഉപ്പ് കൂടുതലിണ്ടാവും അല്ലെങ്കില് കലോറി കൂടുതൽ ഇണ്ടാവും നമ്മ അറിയണില്ലല്ലോ
അതെ അതെ
നല്ല ഫുഡ് ഒക്കെയാണെങ്കില് അതേപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ നമ്മള് കഴിക്കും. പക്ഷെ അത് നമ്മുടെ ശരീരത്ത് നിന്ന് കലോറിയൊക്കെ നമ്മുടേത് വ്യായാമം ചെയ്ത് നമ്മള് എന്തെങ്കിലും വീട്ടിലെ ജോലികള് പറമ്പിലെ ജോലികള് ആണെങ്കില് ശരീരത്തില് കെട്ടികെടന്നിട്ട് അതൊരു രോഗായിട്ട് ആ
അങ്ങന അങ്ങന ആഹ് അതെ അതെ പ്രകടിപ്പിക്കുന്നു അതെ പഴയകാലത്തെ ആൾക്കാർക്കും പഴയകാലത്ത് ആൾക്കാർക്കൊന്നുല്ലല്ലോ അല്ലെ അങ്ങനെ ഇപ്പല്ല
ആക്കാര്ന്ന് പറയുമ്പോ ആ ഇപ്പൊ നമ്മുടെ വീട്ടില പുല്ല് പോലും ഇന്നത്തെ കാല അത് വീട്ടുകാര് പൊറേക്ക് വരും. അതിന് വരെ നമ്മള് ഇപ്പ ഹിന്ദാര കൊണ്ടരാ അല്ലെങ്ക പണിക്കാര കൊണ്ടന്ന് നമ്മ ചെയ്
ആഹ ശരിയാണ് ഒരു ഒരു വിധത്തില് നമ്മള് തന്നെയാണ് ഇതിന് കാരണക്കാരർ അല്ലെ ഉം ജീവിതശൈലീ രോഗങ്ങൾ പിടിപെടാന് നമ്മളെന്നെ കാരണക്കാർ വ്യായാമൊ ഇല്ല ആൾക്കാർക്ക് വ്യായാമം കൊർ റവാണ്
അതന്നെ അല്ലെങ്കിൽ ചെലപ്പോ വ്യായാം പൈസ കൊടുത്ത് ജിമ്മിലൊക്കെ പോകും പക്ഷെ വീ ങ്കിൽ ആ എന്താണ് കുറച്ച് സമയം നമ്മ ചെയ്യണ വീട്ടിലെന്തായാലും ബാക്കിയുള്ള പണികളക്കെ വേറെ ആരൊക്കെലും കൊണ്ട് ചെയ്ക്കും അപ്പഴും അതും ഉം അതും ഒരു ഇതുമ ആരിക്ക പിനത ഒരു പ്രധാന ഘടകൊവാണ് പിന്നെ ങ്കില് നമ്മുടെ മാ മാനസികമായിട്ടുള്ളതൊരു പ്രധാന ഘടകം അണല്ലോ അതായത് അപ്പമ്മ മറ്റുള്ളോരടൊപ്പ ദേഷ്യം വെറും അല്ലെങ്കിൽ എന്താ എപ്പോഴും ഭയങ്കരം ഒരു ദേഷ്യപ്രകൃതൊക്കെ ആവുമ്പോ നമ്മളിങ്ങന പ്രഷർ ഇങ്ങനെ ശരീരത്തില് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരവും ഇങ്ങനെ അതിനെ റിയാക്റ്റ് ചെയ്യണ രീതിൽ രോഗങ്ങള് കുറ ടുവിക്കും എല്ലാം മാനസികവും ശാരീരികവും ആ എന്റൊരു ഇതില് അങ്ങനെയാണ് ആ കാഴചപ്പാടിനെ കേട്ടക്കണ് തിരിച്ച് അങ്ങനെയാണ്
മ്ഹ് മ്ഹ് മ്ഹ്
സന്തോഷത്തോടെ ഇരിക്ക എപ്പോഴും ചിരിച്ചോണ്ടിരിക്ക എന്നൊക്കെ പറയുമ്പോ തന്നെ ആ മ്മടെ ശരീരത്തിലുള്ള അഞ്ച് ഹോർമോൺസ് ഇത് പൊറപ്പെടുവിക്കുമ്പം തലവേദന വരെ നമ്മടെ പോവുന്ന കേട്ടേക്കുന്നത്.
അതെ അതെ അതെ അതെ ആ പ്രസന്ന ചിരിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്ന അല്ലെ അങ്ങനത്തെ ഒരു ക്ലാസക്
ആ നമ്മളൊരു അതെന്നെ അതെന്നെ ചിരിക്ക ഇന്നത്തെ കാലത്തു ക്കാൻ പോലും പ
പറ്റൂല. അതെ അതെ അതെ അതെ ടെൻഷനല്ലേ പൊതുവേ ഇപ്പൊ എല്ലാ രീതിയിലും ടെൻഷനാണല്ലോ. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾ കറങ്ങല്ലല്ലോ കൂടുതല് ഏത് ഏത് രീതിയിലായാലും ഈ പിന്നെ മധുരം ആയിട്ട് ബന്ധണ്ടോ ഷുഗറിന്?
മധുരമായിട്ട് ചിലവർ പറയണ നമ്മ എത്ര മധുരം കഴിച്ചാലും ഷുഗറിന് കുഴപ്പും ചിലവർ മധുരം കഴിച്ചാലും ഷുഗർ വരുമെന്നൊക്കെ പറു ചിലവര ഫ്രൂട്ട്സ് കഴിച്ചും ചിലർ ഫ്രൂട്ട്സ് കഴിച്ചാ വരും എന്നൊക്കെ പറയണണ്ട്. പിന്നെ ഷുഗർന്ന് പറയുമ്പോൾ കൂടുതലും പാരമ്പര്യമായിട്ട് വരും. ആ പിന്നെ നമ്മുടെ ഭക്ഷണം ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. നമ്മളിങ്ങനെത് പറഞ്ഞ പോലെ തന്നെ കുറേ മധുരമുള്ള ഇപ്പൊ എന്റെ കാര്യം ഞാനിപ്പൊ ഒരു ഒരു പതിനെട്ട് ഇരുപത് വയസ്സായിട്ട നന്നായിട്ട് മധുരം കഴിക്കും. കാരണ ലഡു കിട്ടിക്ക ഒന്നാ രണ്ടാ കഴിച്ചെനിക്ക് കൊഴപ്പ പോലനക്ക അത്ര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു ഇരുപത്തഞ്ച വയസൊക്കെ ആയപ്പോ ഞാൻ നിക്ക് എനിക്ക് അതിനോട് ആ ആ ഇപ്പ ആണല്ലേ വന്നിട്ടില്ല ആ അങ്ങനെ ആയിക്കുപ്പഅത് പറയാൻ പറ്റില്ല ഇ ഞൻ ചെറുപ്പത്തിലേക്ക് വീട്ടിലിപ്പൻസാരചെലു പൻസാര കോരി കോരി ചപ സ എടി തിന്നല്ല് വല്ലാ അസുഖവും വരും. പറഞ്ഞു. കാരണം അത്ര ഇഷ്ടാരുന്നു. എനിക്കറില്ല പക്ഷെനിക്ക് ഷുഗറ ഒന്നുമല്ല. ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനൊന്നുമില്ല എനിക്കിപ്പയില്ല. ഇല്ല ദൈവം അനുഗ്രഹിച്ചില്ല. അങ്ങനന്നെ പോട്ടെന്നാണ് എന്റെ പ്രാർത്ഥന.
അങ്ങനെ ഉള്ള അസുഖങ്ങളോന്നും ഇല്ല ഇല്ല പക്ഷെ പൊതുവേ എൻ പാരമ്പര്യമായിട്ടുണ്ടോന്ന് ചോയിച്ച എന്താ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇണ്ട്
ഉണ്ടല്ലേ ആഹ് അപ്പൊ പൊതുവെ ഡോക്ടർസ് പറയണത് ശ്രദ്ധിക്കണം എന്നാണ് പറയണ പക്ഷെ നമുക്കറിയില്ല അതിന്റെ എത്രത്തോളം ആ ഒരു നൂറ് ശതമാനം ശെരിയാ രിയാണെന്ന് തോന്നണില്ല ചെലപ്പ കുറച്ച് പാരമ്പര്യം നമ്മള് നമ്മളെ ബാധിക്കും പക്ഷെ പിന്നെ നമ്മ കുറെ ശ്രദ്ധിക്കല്ലോ വരമ്പില ഉണ്ടെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മ ഇത്തിരി ശ്രദ്ധിക്കും പിന്നെ എന്റെ ഒരു കൂട്ടർ രണ്ടോന്ന് കൂട്ടാര ക്ക്ണ്ട് ഷുഗർ ഉണ്ട് എന്തറിയണ് അവര് അപ്പൊ അവർക്ക് ഇതുപോലെ അമ്മ അങ്ങന ഈ അങ്ങനെ വന്നൊരു എന്റെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ണ്ട് കൂട്ടുകാരത്തികളിണ്ട്
അതെ അല്ലെ ഈ ഇൻസുലിന് ഇതിന് ഷുഗറിന് ഇൻസുലിൻ ഇതുണ്ടോ പ്രതാവുന്നുണ്ടോ
ആഹ് ഫലപ്രദം ആ ഇൻസുലിനാ ആ ഇൻസുലിൻ നമ്മ ആ കൊറെ ആ ഏഹ് ഷുഗർ ഹൈ ആയി കഴിയുമ്പോഴാണ് ഇൻസുലിൻ എടുക്കാൻ ഡോക്ടേഴ്സ് പറയുള്ളൂ അല്ലാണ്ട് നമ്മ ഫുഡ് കൺണ്ട്രോൾ യ്യാൻ പറയും പിന്നെ മരുന്ന് തരും ആ പക്ഷെ ഇൻസുലിൻ എടു ഷുഗർ ഹൈ ആയിക്കഴിയും ഭയങ്കരായിട്ടും കൂടി കഴിയുമ്പോൾ മരുന്ന് പിടിക്കാൻ പറ്റാണ്ടാവുമ്പ ഇൻസുലിൻ എടുക്കാറുണ്ട്
ആ ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് എടുക്ക ക്കണന്ന് പറയുന്നുണ്ടല്ലോടോ
ആഹ് എടുക്കണം ആ ഡോക്ടർ ആ ആ എടുക്കണന്ന് പറയാ കാരണംന മ്മടെ ശരീരത്തിലേക്കിപ്പോ എന്തേലൊരു കാര്യം കേറി കഴിഞ്ഞാ പിന്നെ അതില്ലാണ്ട് ശരീര ത്തിന് പറ്റൂലല്ലാ മരുന്നാണേലും അങ്ങനെല്ലേ ഇപ്പ നമ്മ മൊരു ആ അതന്നെ ഇപ്പ നമ്മ ഒരാന്റിബയോട്ടി ട്ട് കഴിക്കണെണെങ്കിലും നമ്മൾ ആന്റിബയോട്ടിക് റയും എന്താണ് എട്ടു ദിവസോ ഏഴു ദിവസോ റ്റെ കഴിക്കാൻ പറയും നമ്മ അതാ ആ ഏഴു ദിവസം കഴിച്ചാ മാത്രേ നമ്മുടെ ശരീരത്തിന് പിടിക്കൂലാ അല്ലെങ്കി അത് നമ്മ നാലൂ സം കഴിച്ചാലാ ചുമ മാറി ന്ന് പറഞ്ഞാ
ഞാനാ ഞാന് അതെ അതേ ടൈപ്പാണ് ഞാന് എന്തേലും ടാബ്ലറ്റ് കഴിച്ച കഴിഞ്ഞാല് എന്നും ആ മാറിക്കഴിഞ്ഞാൽ പിന്നെ
ആ ഞാനും അങ്ങനെന്നെ ഹെ ഹെ പണിയൊക്കെ വരു ഡോളോ രു ആറേയെണ്ണം തരാം ഞാനൊരുഡോളോ രണ്ടോഡോളോ കഷ്ടപ്പെട്ടത് കഴിച്ച് പനി മാറ കഴിയുമ്പോത്തന് പതുക്കെ പക്ഷെ ഡോളൊന്നും കുഴപ്പില്ല പക്ഷെ ആൻ്റിബയോട്ടിക് നമ്മ അത് കോണ്ടിന്യസ് കഴി ക്കണം ന്നാണ് മറ്റുള്ളോര് പറയണേ കേ
അതെ ആന്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണംതന്നെയാണ് പറയുന്നത് അത് നമ്മടെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിട്ടാണല്ലോ
അത ഞാനിപ്പം ഇൻസുലിൻന്റെ ഇൻസുലിന്റെ കാര്യം പറയാൻ വേണ്ടി ഉ പറഞ്ഞത് പറഞ്ഞന്ന് പറഞ്ഞാല് ഇതിനിടയിൽ എന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായി ഇണ്ട് പക്ഷെ ഹൈ ഒന്നുല്ല പെട്ടെന്നമ്മക്കൊരു പിന്ന ഈ ശ്വാസം മുട്ടൽനൊരു ഡോക്ടറെ കാ ട്ടാ ഇഞ്ചെക്ഷൻ ചെയ്തു അപ്പ ഇൻചെക്ഷൻ ചെയ്യുമ്പോ ഷുഗർ ഹൈ പോലും ചില ആൾക്കാർക്ക് അങ്ങനെ ഹൈ ആയപ്പോ ഞമ്മള് ഹോസ്പിറ്റല് അമ്മക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല തടിയൊക്കെ വേറച് പോകുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ എടുക്കണം. അപ്പൊ അമ്മയ്ക്ക് ഇൻസുലിൻ വേണ്ടാത്ത അമ്മയാണ് ഹൈ ആയിട്ടില്ല ഷുഗർ നോർമലിൽ നിൽക്കുന്നാണ് അപ്പോ ആ അപ്പ ഞങ്ങ ഹോസ്പിറ്റല് പോയി അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞു ഇൻസുലിൻ യാ ഒരു കാരണവശാലും എടുക്കരുത് എടുത്ത കഴിഞ്ഞ നിങ്ങള് ഇൻസുലൻ എടുക്കേണ്ടി വരും ഇത് ഇൻ കേസ് ഈ ശ്വാസം മുട്ടലന് വേ ആ ഇഞ്ജെക്ഷൻ ചെയ്തത് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങള് അത് എടുക്കേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങള് ഏ എടുത്തില്ല അമ്മയുടെ ടാബ്‌ലറ്റ്സ് വീട്ടിൽ പോയിട്ട് അമ്മക്ക് ടാബ്‌ലറ്റ്സ് ചെയ്ത്
ആ അപ്പൊ കുഴപ്പ ഇപ്പൊ കൊഴപ്പല്ലല്ലോ അതെ ആ എന്ന എന്ന എന്ന നല്ല നമ്മ ഒരു സെക്കൻഡ് ഒരു രണ്ടാമതൊരു അഭിപ്രായം ചോദി നല്ലതാണ് എപ്പോഴും കാരണം വേറൊന്നും അല്ല ആ നമുക്ക് പറയാൻ പറ്റൂലല്ലോ ചെല ഡോ റിസു അവരുടെ ഒരു ഇതനുസരിച്ച് പറയണതായിരിക്കും അ വേ അന്വേഷിക് അ നല്ലതാണ്
അതെ അതെ അപ്പൊ അവര് മെഡിക്ക അല്ല ലാബന്ന് പറഞ്ഞത് അവ നിങ്ങളെടുത്ത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെയയിരിക്കും സ്ഥിരം ഇതെന്നെ അത് കയറിയ പിന്നെ ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റ
പറ്റൂല്ല ആ ഞാനും കേട്ട ഇട്ടേക്കുന്നത് അങ്ങനെയാണ് കാരണം എനിക്കറിയ ഇൻസുലിൻ എടുക്കുന്ന അ കാരണം അവർ ഹൈ ഭയങ്കര ഷുഗർ എന്ന് പറഞ്ഞൽ കാലൊക്കെ ഇങ്ങനെ ആ പൊട്ടണ രീതിയി അപ്പൊ അവരത് എടുത്ത് എടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ കുഴപ്പ ഇല്ലാണ്ട് പോകും പക്ഷെ ഇതിനൊക്കെ നല്ല പൈസയുംമാണല്ലോ അതിന്റെ പേരില് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെന്നാ വെച്ചിണ്ടെങ്കില് ഒരു മധുരമുള്ള സാധനം ഒരു പഴം പോലും കഴിക്കാൻ പറ്റൂല്ല ആ അങ്ങനെ ഇതോരു സിറ്റുവേഷനിലേക്ക് പോകും ഈ ഇൻസുലിനൊക്കെ ഇടുത്തു കഴിയുമ്പോ പിന്നെ എപ്പോഴും തളർച്ച ആ എന്താ ക്ഷീണം ഒന്നും കഴിക്കാൻ പറ്റ പിന്നെന്നചെലെങ്കിലു ചിലപ്പോ കാലൊക്കെ എവിടെയെങ്കിലൊന്ന് പൊട്ട് നമ്മുടെ കാലൊക്കെ സാധാരണ പൊട്ടല്ലോ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാ പിന്നെ പഴു ആയിട്ടുണ്ടട്ടോ അമ്മച്ചിക്ക് അമ്മച്ചിപ്പിന്നെ ഭയങ്കര വിഷമത്തോടെ ഒരുദിവസം പറഞ്ഞിരുന്നു ഇൻസുലിൻ ആ അപ്പ അങ്ങനെ അപ്പൊ ഞാനക്ക അത് കേക്കും ദൈവമേ എന്ന് വന്നേക്കല്ലേ അങ്ങനെ
അതെ അതെ എന്റെ എന്റെ അഛന്റെ ആ ആ അനിയനുണ്ടാരുന്നു അവരുടെ മരിച്ചു അവര് പിന്നെ ഈ ഷുഗർ കൂടുതലായിട്ട് കാലിനൊക്കെ വ്രണം വന്നിട്ട് അതു കാലേന്ന് മുറിച്ച് കളയേണ്ടി വന്നു പിന്നെ കുറച്ചു കാലം കിടന്നു കിടന്ന് മരിച്ചു
മരിച്ചു ആ അപ്പ എന്താ പൊറക്കൂല്ലല്ലോ അപ്പ എന്നെ വ്രണമൊക്കെ വന്ന കഴിഞ്ഞാ പിന്നെ പൊറക്കൂല്ല അത് ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി കീറി അതിങ്ങനെ ദ്വാരം പോലെയൊക്കെ വരും അങ്ങനെയാണ് ആ ചേച്ചിക്ക് വന്നത് അങ്ങനെ കാണുമ്പോൾ തന്ന വിഷമം തോന്നും പക്ഷേ അവര് അതും വെച്ച് എല്ലാ പണിയും ചെയ്യും എല്ലായിട ഇരുന്നാൽ അവര് പറയും ഇരുന്നാൽ പിന്നെഇരുന്ന് പോകൂല്ലേ മോളെ ആ ചെയ്യാൻ പറ്റുന്നത് നട കമ്പെടുത്ത് നടക്കും പക്ഷേ വേ
അവര് ഇയോ ഒരു ഈ പ്രായമുള്ള പ്രായമുള്ളവരോരു ഒരു കണക്കിന് വീട്ടിൽ അടങ്ങിരിക്കാതെ അവര് പല ജോലിയും ചെയ്യുന്നതാ നല്ലത് അവരെ കൊണ്ട് ചെയ്യാൻ പ
ആ ചെയ്യ് ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ അപ്പോ അവര് ഇരുന്നിരുന്ന് പോകും പിന്നെ മാനസികമായിട്ട് അവര് ഭയങ്കരമായിട്ട് വിഷമി ക്കും അല്ലെ അങ്ങനെ ഒരു വിഷാദത്തിലോട്ടൊക്കെ പോകും അതെ അതെ അതിലും നല്ലത് അവരെന്തെങ്കിലുമൊക്കെ പറ്റണതൊക്കെ ചെയ്യാ അതാ
അവർക്ക് ഇപ്പം ചെയ്യാൻ പറ്റു എന്ന കാര്യങ്ങൾ ചെയ്യുന്ന നല്ലത് അപ്പം അവര് ആ പിന്നെ വ്യായാമം നല്ല ല്ലതാണ് പിന്നെ ഈ നടത്തോണ്ടല്ലോ നടക്കാൻ നടത്തം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് നടക്കാനും പറ്റൂല പട്ടീനെ പേടിച്ചിട്ട്
നമ്മുടെ വീട്ടിൽതന്നെത്തിരി നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽഒന്ന് കൈവീശി നടക്കാം അല്ലെ നല്ലതാണ് നട നമുക്കൊരു ആ നമ്മുടെ മനസ്സൊന്നൊരു സന്തോഷം
സന്തോഷണ്ടാവും കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഈ റോഡിലൊക്കെ ആയിട്ട് കാണാറുണ്ട് ഒരുപാട് ആൾക്കാറ് ഒ ഒരുമിച്ച് നടക്കുന്നൊക്കെ പക്ഷെ പക്ഷെ അവരുടെ കയ്യിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവരുടെ കയ്യിൽ ഒരു വടി ടി കൂടെ കാണുന്നുണ്ട്
അതെ അതന്നെ പട്ടിനെ പേ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ജീവൻ തന്നെ അപകടത്തിലാവും ഷുഗർ ഷുഗർണ്ടായല്ലേ പിന്നെ ജീവൻ പോലും അപകടത്തിലാവുന്നാ ആ
ച്ചാറ് പപ്പടം മു ഉപ്പ് അതൊക്കെ പരമാവധി കുറക്കണം അല്ലെ അ
കഴിക്ക എന്നാ പറയണത് സാധങ്ങളൊക്കെ കഞ്ഞാ പെട്ടെന്ന് കൂടും പിന്നെ നമുക്ക് പ്രഷറൊക്കെ ഒരു മച്ചാറിനോട ഒരു ആഗ്രഹം തോന്നുന്നു കഴിക്കണം തോന്നുന്നു
അതെ അതെ ഈ പ്രഷർ കൂടി കൂടു അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് കുഞ്ഞാലും പറയുന്നുണ്ട്
പറയാ ആ അതന്നെ കുറഞ്ഞ് കഴിഞ്ഞാ തളർന്നു പോവും ഉം ഉം അത് അത് ഭയങ്കരൊതാണ് പ്രഷർ നമ്മള് പറയും പ്രഷർല്ലേ പക്ഷെ ഈ സംഗതി കൂടിയും കുറഞ്ഞും വരും അപ്പൊന്താന്നേ അപ്പോഴാണ് ആള പിന്നന്ന് പറയാൻ പറ്റൂല
അതെ അതെ
അതെ അതെ ഉ